സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം ഇങ്ങക്കോ?
ആഹ് ഇപ്പൊ വെയിലാണ്. രാവിലെയൊക്കെ നല്ല മഴയ്രുന്നു.
ആഹ് എനിക്ക് ഇവിടെ നല്ല സുഖം തന്നെ. നല്ല വെയിലാന്ന് നല്ല വെയിലാന്ന് രാവിലെ നല്ല മഴയിണ്ടായിനി ഞാൻ പേട്ച്ചീന് ആ മഴ കണ്ടേരം ഇന്ന് വിദ്യാലയം എല്ലാം അവധിയായിരിക്കുംന്ന് കുട്ട്യാളൊക്കെ വിദ്യാലയത്തിൽ പോയിട്ടാ ഉള്ളത് രാവിലെ ണീച്ച്
ഓലൊക്കെ പോവാൻ നേര്ത്ത് നല്ല മഴയേർന്നു.
അതെ നല്ല മഴയാ ഇണ്ടായിന് പോവുന്ന സമയം ആഹ് മടി ഇണ്ടായിന്ന് പിന്നെ ഇന്നലെ നമ്മളെ അവധി കൊടുത്തോണ്ട് ഇന്നങ്ങനാ മടി ഇണ്ടായിട്ടില്ല. ഇന്ന് പോവാന്ള്ള താല്പര്യം ഉണ്ടായിനി
ആഹ് എവ്ട്ക്കേലും ഒക്കെ യാത്രൊക്കെ പോവല്ണ്ടോ?
ആഹ് യാത്രയെല്ലം പോക്ക്ണ്ട് കുട്ട് ട്ട്യോള് നമ്മളേ നാട്ടി തന്നെ ഒരു പാർക്കിലെല്ലും പോവും.
ആഹ്
ആഹ് പിന്നെ ഊട്ടിയിലെല്ലാം പോയിന്. നിങ്ങള് ഊട്ടി പോയിനാ?
ഇല്ല ഞാ ഇതുവരെ പോയിറ്റില്ല.
മൈസൂർല്
ഇല്ലേ ഞാന് ഇല്ല ഞങ്ങള് കോളേജ്ന്ന്
ആഹ്
കൂട്ടാരൊക്കെ പാടെ ചേർന്നിട്ട് ഡൽഹിക്ക് പോയിട്ടുണ്ടായിര്ന്നു.
അതെയാ ഡൽഹീല് എന്തൊല്ലോ കാണാനുണ്ടാവൊല്ലാ ഡൽഹീല് താജ്മഹല് ഡൽഹിലല്ലേ മുംതാസിന്റെയും ഷാജഹാൻ
അതെ ഷാജാഹന്റെ ആഹ് താജ്മഹല് അതെ താജ്മഹല് കാണാൻ പറ്റി.
ആഹ്
പിന്നെ ഒരുപാട് കോട്ടകള്ണ്ട്.
അതെയാ
പഷേ ഞങ്ങള് പോയ സമയത്ത് നല്ല തണുപ്പേര്ന്നു.
അതെ ആഹ് തണുപ്പായൊണ്ട് പോവാൻ പറ്റീട്ടില്ലെ എവിടെയും
ആഹ് പോവാൻ പറ്റി പഷേ നമ്മള് ചെലോര്ക്കൊക്കെ ശബ്ദം പോയി തണുപ്പ് കാരണം
ആഹ് തണുപ്പിന് അങ്ങനെ പല്ല് വേദന വരെ വരും. എനിക്ക് ഊട്ടിയിലും മൈസൂർലും പോയര പല്ല് വേദന ഭയങ്കരം. ഇല്ലാത്ത പല്ലാന്ന് വേദന വരാ. ഈ തണുപ്പ് സമയം ഈ മറുനാട്ടി പോയാല്
ആഹ് കോട്ടും അല്ലെങ്കി പൊതപ്പൊക്കെ ഇട്ട്ട്ട് ഇങ്ങനെ പൊത
അതെല്ലാ എട്ത്തിട്ടല്ലേ പോയിട്ടുണ്ടാകാ ആഹ് ആഹ് പൊതപ്പെല്ലാം ഇട്ത്തിട്ടുണ്ടാവൂലേ പോമ്പോ
ആഹ് പൊതപ്പും നമ്മക്ക് ചെവീല് വെക്കാള്ളതും കാറ്റ് വരാതിരി ക്കാന് മാസ്ക്കും ഒക്കെ ഇട്ത്തിട്ടെന്നെ പോവ. പിന്നെ നമ്മള എടക്കടക്ക് ചൂട് വെള്ളം കുടിക്കണം. ശബ്ദം പോവു അല്ലെങ്കി
ആഹ് അതെന്നെ അത്ര
ട്ടൊന്നും പറയാൻ പോലും പറ്റീര്ന്നില്ല
ആഹ്
സംസാരിക്കാനൊന്നും പറ്റില്ല എന്റെറെ മാത്രല്ല ഞങ്ങളുടെ കൂടെ വന്ന ടീച്ചർമാരില്ലേ അവരുടെക്കെ ശബ്ദം പോയിട്ട് ആ അതെ
ആഹ പിന്നെ ആട്ട ഭക്ഷണം എല്ലാം എങ്ങനെയാ
ഭക്ഷണംക്കെ ഞമ്മള് ഇവിടുന്ന് ആ അതെ നമ്മൾ മലയാളയാളായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അവിടെ കൊണ്ടുപോയത്
അതെയ ആഹ
ആ അപ്പൊ അവരോട് പറഞ്ഞിന്നു ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേരം നമ്മളെ മലയാളിക ആ ഭക്ഷണം വേണം പറഞ്ഞിന്ന് അപ്പൊ അവര അതനുസരിച്ചിട്ട് നക്ക് നമുക്ക് ചോറും മോര്കറി പപ്പടം ഉപ്പേരി അങ്ങനത്തെ സംഭങ്ങളൊക്കെ നേരാക്കി തന്നിരുന്നു ആ പിന്നെ ഒരു നേരം നമുക്ക് അവിടുത്തെ അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റൊട്ടിയുണ്ട് നമ്മളിപ്പോ നമ്മളിപ്പോ ചട്ടിൽ വെച്ചിട്ടല്ലേ ചപ്പാത്തിയൊക്കെ ചൂട
ആഹ ആഹ
അവരങ്ങനെയല്ല അവര് നേരിട്ടിട്ട് തീയില് കാണിച്ചിട്ട് ചുട്ട എടുക്കുക ചെയ്യാ
എന്നാല ഇവിടത്തെ കടകളിലെല്ലോ അധീകം അങ്ങനെയാ ഞാണ്ന്ന് പറയുന്നൊരു ചപ്പാത്തില്ലേ
ഞൻ ഞ
ഞാണ് ഞാ അതാ അത് ഇവരെ അടുപ്പത്ത് വിറകില്ലേ വിറകിൽതാക്കി ഇട്ടാ ഞാണ് ഉണ്ടാക്കന്ന് അടുപ്പില എന്നിട്ട് ഇങ്ങനെ ആക്കിയ അതായിരിക്കും നീ പറയുന്നുണ്ടാവുക ചപ്പാത്തിന്ന്
ആ ഞമ്മള അങ്ങനെ പറയാ അവർക്ക് അവിടെ വേറെ എന്തെങ്കിലും ഒക്കെ പറയും
റൊട്ടി ന്നാ പറയാവര്
ആ അതെ പിന്നെ നല്ല കോഴി ഇറച്ചി കറി കോഴി ഇറച്ച കറി പിന്നെ നമക്ക് ഈ പട്ടാണില്ലേ പച്ചപ്പട്ടാണിയുടെ
ആഹ് ക്രീബീസ്ന്നാ നമ്മള് പറയാ
അവരവിടെ ദാല് പറയും
ആഹ് ആഹ് അതെങ്ങനെയാണ്ടായ ആടാ ഗ്രീമ്പിസകറി എങ്ങനെ നമ്മളെലു വെക്കുന്നത്തെ ഗ്രീബീസാറിയന്നെ
അല്ല നമ്മള് നമ്മള് കൊറച്ചൊരു വെള്ളപോലല്ലേ അവരെ കൊറച്ചൊരു കട്ടിക്കുള്ള കറിയായിരിക്കും
എൻ്റെല്ലോ നല്ലകട്ടിയാന്ന്
നമ്മള് പ്പോ ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തിക്ക് കറി ഒടിച്ചിട്ടല്ലേ കഴിക്കുക
ആഹ്
അവര് നമ്മക്ക് സെപ്രയിറ്റായിറ്റ് വേറെ ആയിട്ട് കറി തരും ന്നട്ട് നമ്മളതലിങ്ങനെ മുക്കിയെടുത്ത് കഴിക്കാ
ആഹ്
പിന്നെ റൈ റൈസ് ഇണ്ടാവില്ലേ അവരതിനവിടെ റൈസ് റെസ്ന്നാ പറയാ ആഹ് നമ്മളിവിടെ നമ്മള് ബസ്മതി അരിടെ
ആഹ് ബസ്മതിഅരി ആഹ് അതാണ് എന്നാല് ഈ കേരളക്കാറി ഉള്ളൂ ഈ ഇങ്ങനെ സാധാരണ പുഴങ്ങലരില്ലേ
അതെ അവരത് ഉപ്പ്ടാതെ വേവിക്ക
വന്തെല്ലോ ആരിയാന്ന്
അതെ
ഉപ്പൂടൂലാ
ആഹ് ഉപ്പിടാതെ വേവിക്കും ങ്ങട്ട് അമ്മക്ക് അയ്ക്ക് വേണ്ട കറികളൊക്കെ കൂട്ടിട്ട് കഴി ച്ച നല്ല രസായിരിക്കും.
ആഹ് തമിഴ്നാട്ടില് ല് ഓരോ ഇലക്കറികളെല്ലാം ഇണ്ടാക ഡൽഹി ലെല്ല അങ്ങനെ ഇണ്ടായിനാ?
ഏഹ് ഡൽഹില് എ എലക്കറിയല്ല മക്ക് ഈ പയർ വർഗ്ഗങ്ങളില്ലേ ഇപ്പൊ അമ്മക്ക് എഹ് പച്ചപ്പട്ടാണി, ചെറുപയറ്, പരി പ്പ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെര്ക്കും
അങ്ങൻത്തെയിരിക്കുല്ലെ ആഹ്
ആഹ് നല്ല രസള്ള ഫുഡാട്ടോ അല്ല ഭക്ഷണാ അല്ല രസാണ്. നം നമ്മക്ക് കിട്ട്യേത്പ്പോ നല്ല രസള്ള ഭക്ഷണങ്ങളായിരുന്നു. ബിരിയാണി കിട്ടിട്ട്ണ്ടായിര്ന്നു മൊത്തം എട്ട് ദിവസത്തെ ഇര്ന്ന് യാത്ര ഇണ്ടായിര്ന്നത്.
വയങ്കരേര്ക്കും ദിവസം പോയിട്ടുണ്ടോ ബേം പോയെ ചെയ്തല്ലേല്
മൂന്ന് നാല് ദിവസം ഞങ്ങള് ട്രെയിനിലായിരുന്നു തീവണ്ടിയില്.
ആഹ് ട്രെയിൻലാ പോയി നി?
അതെ ഒരു ബോഗി മൊത്രം ഞങ്ങല്ലാരുണ്ടായിരുന്നു ഞങ്ങളെ
താജ്മഹലിൻ്റെ ഉള്ളിലെല്ലാം കേറാൻകയ്യോ?
അതല്ല അമ്മക്ക് താജ്മഹലിൻ്റെ പൊർത്തൊക്കെ ഒന്ന് കറങ്ങാം ഉള്ള് കേറണെങ്കി അമ്മക്ക് വേറെ പൈസ കൊട്ക്കണം.
ആഹ് അത് കൊട്ത്തിട്ടില്ലാ.
ഇല്ല അതിന് ഇരുന്നൂറ് രൂപൊക്കെ വരും അയ്ൻ്റുള്ളിൽ കേറി കാണണെങ്കി.
അതൊന്ന് കണ്ടൂടെ എപ്പോന്നുന്നില്ലാല.
അത് എന്താന്നറിയോ ഞങ്ങക്ക് സമയണ്ടായിന്നില്ല. ഞങ്ങക്ക് താജ്മഹല് കറങ്ങി കാണന് ഒര്മണിക്കൂറാ സമയം തന്നത്. കാരണം ഇബലീ ടൂറിന്റെ ആൾക്കാര് ഓലിങ്ങനെ ഇത്ര സമയത്തിൻ്റുള്ളില് ഇന്ന ഇത്ര സ്ഥലങ്ങള് കണ്ട് തീർക്കണന്ന് പർഞ്ഞിട്ട് അമ്മക്ക് തെരും ഏഹ് അയൻ്റുള്ളില് അമ്മള് ഫുള്ള് കണ്ട്തീർക്കണം. അപ്പൊ കാണാൻ പറ്റീലാ ഇനി ആഹ് പിന്നെ അമ്മക്ക് ഉള്ള് കേറ്യാ ങ്ങട്ടർങ്ങാൻ തോന്നൂല്ല.
അതെ കുറേ സമയം കഴിഞ്ഞാലല്ലെ എർങ്ങു പിന്നെ മറ്റുള്ളയ്ലൊന്നും നിങ്ങക്ക് ബുദ്ധിമുട്ടായി മാറൂല്ലേ.
ഉം പിന്നെ നമ്മളെ കൂട്ടാതെ അവർ പോവൂല അതവ പോയാ തന്നെ അമ്മക്ക് ഭാഷൊക്കെ ഹിന്ദിയല്ലേ
അതെ ഭാഷിം മൻസ്സിലാവൂലാല
പിന്നെ അവ്ട്ത്തെ ആൾക്കാര് ചെലോരൊക്കെ നല്ലോരായിര്ക്കും ചെലോരൊന്നും അങ്ങനല്ല
വിശ്വസി
വിശ്വസിച്ചൂടാ പിന്നെ ഒരുപാട് ഈ വി ദേശികളായിട്ടുള്ളോര്ണ്ടാവൂല്ലേ നമ്മൾ ഈ ചൈനേന്ന് കൊറിയേ
പിന്നെ അങ്ങൻനല്ലേ കൊറിയോ ടീമ് ചൈനക്കാറു
ഉം ഓലൊക്കെ ഇഷ്ടം പോലെണ്ടായിര്ന്നു ഓലൊക്കെ
ഉം ബെറെ വടെങ്കും നാ പോയിനാ ടൂർ പോയിനാ?
ആഹ് പിന്നെ അവടെ തന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങള് കണ്ടു.
വേറെതാ കണ്ടിനെ?
വേറെ ഈ ഫത്തേപൂർ സ്ക്രി അവടെ ഒരു കോട്ടണ്ട്.
ആഹ് എല്ലടത്തും ഒരേ ഭക്ഷണ പയർ വർഗങ്ങളെന്നാ? ഭക്ഷണങ്ങള്
അവടെ അവര് ഈ നമ്മളെ ഉത്തരേന്ത്യയില് പൊതുവെ അങ്ങൻത്തെ ഫുഡളാണ് ഭക്ഷണങ്ങളാണ് അവര് കഴി ക്ക പയറ് വർഗങ്ങൾ അതൊക്കെ പിന്നെ ഈ പാലിന്റെ പാല് ഉൽപന്നങ്ങള്ണ്ടാവൂല്ലേ ഇപ്പൊ പനീരൊക്കെ പോലെ ന കാരണം അവിടെ കൂടുതലായിട്ട് ഒര് പശുക്കളെ വളർത്തും
അതെ അതെ നല്ല നല്ല ഏഹ് നമ്മളെ ശരീരത്ത് കിട്ടുന്ന നല്ല കാ ഇതുള്ളതാന്നല്ലേ അവിടെ
ആഹ്‌ പക്ഷെ എന്താന്നറിയോ ആ അവിടെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് എന്നാ നല്ല പൈസള്ളവരുണ്ട് അതിനനുസരിച്ചിട്ടായി ക്കും ഒക്കെ അവർക്ക് അവിടത്തെ ഫുഡും ഒക്കെ ഉണ്ടാവുക
ആഹ്
നമുക്ക് അ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കി നമുക്ക് ആവശ്യത്തിത് നല്ല ഭക്ഷണം വാങ്ങി കഴിക്കാം പക്ഷെ പാവങ്ങളാണെങ്കി ഓര് അവരടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അവരിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കും നമ്മൾ ഈ വഴി ആ ഇരുന്നിട്ട് ഇന്നിട്ട് വലിയ പാലങ്ങളൊക്കെല്ലേ അതിന്റെ അടിയിലൊക്കെ ചെറിയ നമ്മൾ ഇപ്പൊ സാരിയോ എന്തെലൊക്കെ വെച്ചിട്ട് ചെറിയ വീട് പോലെ ഉണ്ടാക്കിട്ട് അങ്ങനെയൊക്കെ അവര് താമസിക്ക കുഞ്ഞു കുട്ടികളെ ക്കെ അവരെ കൂടെണ്ടാകും അതൊക്കെ കാണുമ്പോ നമുക്കൊരു സങ്കടാവും ആഹ്
അവിടുത്തെ ആൾക്കാരെല്ല സഹായിക്കുന്നുണ്ടാവൂലേ
ഇണ്ടാവായിരിക്കും അറിയി
ഉം അതെല്ലായിടത്തും ഇല്ലേ അങ്ങനെ പാവങ്ങള് ഇപ്പൊ ഈ നമ്മളെ നാട്ടിലും ഇല്ലേ റോട്ടിമ്മെ കെടക്കുന്നതും ഏഹ്‌ ഒരു സാരിയോട് കെട്ടിയിട്ടു അങ്ങനത്തെ എല്ലാ ആൾക്കാർ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഓരോ നാട്ടില് എല്ലാർക്കും ഓരോ സാഹചര്യല്ലേ
ആഹ്
അതന്നെ പറയ്ന്ന്
പിന്നെ അവിടുത്തെ കുട്ടികള് നമ്മളെ പിന്നാലെ കൂടും അവര് കൊറച്ച് വികൃതികളാണ്
ആഹ് ആഹ്‌ വൃത്തിയെല്ലാം ഉണ്ടാ അടുത്തെ കു ട്ടികള് ഈ പുറത്ത് ഇങ്ങനെ തെരുവിലെല്ലാം നിക്കുന്ന കുട്ടികള്
ഇല്ല അത്രക്ക് വൃത്തിയല്ല നല്ല ഡ്രസ്സുകള് പോലും ചെലർക്കൊന്നും ഉണ്ടാവൂല്ല
ആഹ്‌ ആഹ് ഇവിടത്തെ പോലെന്നെ അല്ലെങ്കിൽ ആടെ അതിലും കഷ്ടാ
ചെലപ്പോ തോന്നു നല്ലതാണ്ന്ന്‌ പക്ഷെ ചെല ഭാഗങ്ങള് കണ്ടാൽ തോന്നു ഇവിടത്തെക്കാട്ടിലും കഷ്ടണ്ന്ന് തോന്നു
ആഹ്‌
അങ്ങനെയാണ് ആഹ്‌ നല്ല സ്ഥലങ്ങളുണ്ട് നല്ല വൃത്തി ത്തി നല്ല ആൾക്കാരൊക്കെയുള്ള നല്ല സ്ഥലങ്ങളുണ്ട് ഇതേപോലെ നമ്മള് ചേരി പോലെയുള്ള സ്ഥലങ്ങളും ഉണ്ട്
രണ്ടു ഉണ്ടാവു
ആഹ്‌
വരാ തോന്നീലാ ആടുത്തന്നെ നിക്കാന്ന് വിചാരിചുനാ ഒരു സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് സുഹൈബേ ഞമ്മള് ചങ്ങാതിമാർക്കൊരം പോകുമ്പോ വേർത്തന്നെ ഒരു രസാപ്പ അല്ലേ
ഞ ഞമ്മള് ഉണ്ടാവില്ലേ അതില്
ഫോട്ടോസ് ആഹ്‌ എന്താ അയിൽ എടുത്തതില് എപ്പൊ ഓർമ്മിക്കാലെ അതെന്നെ എന്നിട്ട് നീ ഭക്ഷണം കഴിച്ചോ? ഹലോ ഭക്ഷണേലും കഴിച്ചോ?
എന്നാ ശരിയെടി ആഹ്‌ ഹലോ എന്നാ ശരി ആഹ് ആഹ്